ഹലോ കേ എന്തൊക്കെണ്ട് വിശേഷം? ആഹ് കേൾക്കാം.
ആഹ് സുഖായിട്ടിരിക്കുന്നു. അവിടെ എന്താ വിശേഷം?
വിശേഷം ഒന്നുല്ല സുഖായിട്ടിരിക്കുന്നു ആഹ്.
എന്നാല് ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് രാവിലെ ഫുഡൊക്കെ കഴിച്ചു.
ഉം നിങ്ങളവിടെ ഹാ എങ്ങനെ ആഹ് ആഘോഷങ്ങളൊക്കെ ആണല്ലോ പെരുന്നാളിൻ്റെ.
ആഹ് അതെ പെരുന്നാള് ആ വരുന്നു ആഹ്.
ആഹ് അപ്പൊ എങ്ങനെയാ ആ ഫുഡൊക്കെ?
ആഹ് ഇവിടെ മെയിനായിട്ട് ഇപ്രാവശ്യം പെരുന്നാള് ഫുഡാണ് മെയിന്. ഇപ്പം രണ്ടു മാസം മുന്നേ ഒരു പെരുന്നാള് കഴിഞ്ഞു. അതില് കാര്യമായിട്ടല്ല, ഈ പ്രാവശ്യം എന്ന്റയുമ്പം ബീഫ് ബീഫിന്റെ ഐറ്റംസ്. നമുക്ക് ഇവിടെ ഉം എന്താ കിട്ടും ബീഫ് കിട്ടും.
അതെല്ലേ.
ആഹ് അതെ അതെ. അപ്പൊ പിന്നെ ഒരു ഒരു മാസത്തേക്കൊള്ളത് കിട്ടുംന്നുള്ളതാണ്. ഇപ്പ ഇപ്പൊ ഒത്തിരി കൊറഞ്ഞു, പക്ഷെ നേരത്തെക്കെ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നക്കെ ഏഹ് പത്ത് പതിനഞ്ച് കിലോയൊക്കെ വരെ കിട്ടുവാരുന്നു.
അതെ ആന്ന് ആഹ് ഇപ്പെ എന്താ വെലയല്ലേ ബിഫിനെക്കെ.
ആ ഇപ്പേം വെലെയും കൂടിയപ്പ ആഹ് അതെ അതെ നേരത്തെന്ന് പറയുമ്പ മൂന്ന് നാല് ഏഹ് പൊത്തിനെയ്ക്കെ ആയിരുന്നവിടെ ഏഹ് കൊടുത്തോണ്ടിരുന്നത് പള്ളിലൊക്കെ. ഇപ്പൊ അത് രണ്ടെണ്ണം ഒക്കെയായി അഞ് ച് വെലെയല്ലേ ഭയങ്കരം.
ആഹ് അപ്പൊല്ലേ എങ്ങനെയാണെങ്കിൽ പള്ളി കൊടുത്തട്ട് ആ ഈ പോരുന്നെയൊക്ക പള്ളി കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് പള്ളിക്കാരാണോ
അതെങ്ങനെയാന്ന് വെച്ചാല് ആഹ് അതെ നമ്മള് ഏഹ് ഇപ്പം ഏ ആപ് ആ ഇതിപ്പോ നേരത്തെ തന്നെ പറയും. ഇതിന്റെ കൂട്ടത്തിൽ ഷെയറ് കൂടാൻ താൽപര്യള്ളോര് പറയാൻ പറയും. അപ്പ അങ്ങനെ ഒരു പത്ത് പേരൊക്കെ കൂടി ഷെയർ കൂടും. പത്ത് പേര് എന്ന് പറയുമ്പ ഒരാൾക്ക്പ്പോ പത്ത് രൂപ പതിനഞ്ച് രൂപക്കെ ആയിരിക്കും ഒരാള്ക്ക് അങ്ങനെ ഒ രൂവാ ഒന്നിരുപതൊക്കെയാവു ഒരു പോത്തിന്റെ വെല. അപ്പ അത് പള്ളിക്ക് കൊടുക്കുവ. കൊടുത്തിട്ട് അവിടെ ഏഹ് എത്ര ആൾക്കാരുണ്ടോ അത്രേം ആൾക്കാർക്കും തുല്യവായിട്ട് വീതിക്കും. ഈ ഒരു പോത്തിനെ ഏഹ് മുറിച്ച് അറ ത്തിട്ട് ഏഹ് പള്ളിയിൽ എത്ര ആൾക്കാർ വരുന്നുണ്ടോ അത്രയും ആൾക്കാർക്കും തുല്യവായിട്ട് വിതിച്ചു കൊടുക്കും. ആഹ് ആഹ് ഇതിൽ പൈസ കൊടുക്കുന്നോർക്കും അല്ലാത്തോർക്കും ഒക്കെ ഒരേപോലെ തന്നെ. പിന്നെ പൈസ കൊടുക്കുന്നവർക്ക് മാത്രം രണ്ട് ഷെര് കൊടുക്കും അല്ലാത്തോർക്കൊക്കെ ഓരോന്നും വേ
ഒരു ഷേയർ ഉം
അളവില് വെത്യാസൊന്നുല്ല ഏലാം ഓരേപോലെതന്നെ
അതെല്ലെ ആഹ് ആ ഇത് നിർബന്ധവായിട്ടും ചെയ്യുന്നേരു രീതിയാണോ
നിർബന്ധം ഇല്ല ഒള്ള ഒള്ളനുസരിച്ച് എയ്തിയാ മതി ആഹ് ഒള്ളെനുസരിച്ച് ചെയ്തമതി പിന്നെ ഒരു വർഷം ചെയ്താ പിന്നെ ഏഴു വർഷം ചെയ്യനൊന്നാണ് നമ്മളങ്ങനെ ഏഹ് ഒരു പ്രാർത്ഥനെയോട് കൂടി ചെയ്യുവാണെങ്കില് ഇൻ ഇപ്പോ ഈ വർഷം കൊടുത്തത് നമ്മളിനി ഏഴ് വർഷത്തേന് കൊടുത്ത് തെക്കാം എന്നൊരു പ്രാർത്ഥന മനസ്സി തിലോണ്ടെങ്കില തേ വർഷം കൃത്യവായിട്ടും കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മടെ കയ്ല് ക്യാഷോള്ളതന്സരിച്ച് ഒള്ളവര് ചെയ്താ മതി അങ്ങനെ നിർബന്തോന്നുല്ല പിന്നെ ഇവടെ ഞങ്ങടെവിടെക്കെ സംബന്ധിച്ച് ഉം
ആഹ് അന്നേരം ഈ കിട്ടുന്നതിൽ നിന്ന് നിങ്ങള് അഹ്‌ ഇങ്ങനെ പക്കത്തോള്ള വീടുകളിലൊക്കെ കൊടുക്കുവോ
നമുക്ക് അങ്ങനെ ഹേ വേവിച്ച് കൊടുക്കുന്നേന് കൊഴപ്പില്ല വേവിക്കാണ്ട് കൊടുക്കരുതേന്നാ പറയുന്നെ നമ്മള് കൊടുക്കും നമ്മടെ ചുറ്റിനൊള്ളെ ആൾക്കാരൊക്കെണ്ട് അവർക്ക് നമ്മൾ കൊടുക്കും ന്നാ കൊടു
ഉം ആ പ്പ ഈപ്രാവശ്യങ്ങേനെ ഷെയറാണോ അതോ
അതെ അതെ ഇപ്രാവശ ആ ഷെയർ തന്നെയാ മ്മളിപ്പോ ഒരു ഷെയർ കൊടുത്തിട്ടോണ്ട്
ഉണ്ടല്ലേ
ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപ വെച്ച്
ആഹ്
ഉം ഹേ ഏഴു പേരെങ്ങാണ്ടാവള്ളൂ ഇപ്പൊ
ആഹ ഏഴ് പേര്
ആഹ ഈ പ്രശ്യം ആള് കുറവാണേ മൂന്ന് മൂന്നര കിലോ ആ ഒരു ഇതില് കിട്ടും ഉം ച്ചാ ഞാൻ പറയ ഇപ്പൊ ഒരു പോത്ത ആയത് കൊണ്ടാണ് ഇത്ര വരുന്നത് ഞങ്ങൾക്ക് ഒരു മൂന്നാല് വർഷം മുന്നേൊക്കെ നാല് പോത്തൊക്കെരെയുള്ള സമയം ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ഒരു ഷെയർ മൂന്ന് കിലോ നാല് കിലോ ഒക്കെ വരുമ്പോഴത്തേക്കിനേ അഞ്ച് ഷെയർ എന്ന് പറയുമ്പോഴത്തേക്കന് ഒരുപാട് കിട്ടൂല്ലേ ഉം പിന്നെ ഒറ്റക്ക് ഒറ്റക്ക് കൊടുക്കുന്നതും ഉണ്ട്
ഉണ്ടല്ലേ
ഒറ്റക്കായിട്ട് ഒരാൾ തന്നെ ഒരു പോത്തിന് മേടിച്ച് കൊടുക്കും അല്ലെ ആടിനെ മേടി ച്ചു കൊടുക്കും അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട്
ഉണ്ട് ആഹ
ഉം അതിലും ഇപ്പൊ നമുക്ക് ഷെയർ കിട്ടും നമ്മ എന്ത വച്ചാ എത്ര ആൾക്കാര് ഈ ഇതിലുള്ള ഈ പള്ളിയിലുള്ള എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാർക്കും കൊടുക്കണം അങ്ങനെയാണ് അയിന്റെ ഒരു രീതി
അതെലെ
ഉം
അന്നേരം പിന്നെ നിങ്ങൾക്ക് ഫുഡൊക്കെ എങ്ങനാ ബീഫ് വെച്ച് ആ പെ ഇത് ബിരിയാണിയ ഒക്കെ ആയിരിക്കോ
ആ അതെ അതെ കൂടുതലും അങ്ങനെയാവരുന്നേ
ഉം
ആഹ പിന്നെ ഞാന് ബിരിയാണി കഴിക്കത്തില്ല
അതെയോ
ആ വീട്ടിലെല്ലാരും കഴിക്കും ഞങ്ങള് ഒണ്ടാക്കും പക്ഷെ കഴിക്കത്തില്ല ഞാൻ കഴിക്കത്തില്ല ബാക്കി എല്ലാരും കഴിക്കും
അതെ ല്ലെ അന്നേരം എങ്ങനെ ബന്ധുക്കളൊക്കെ എല്ലാരും വെരുവോ
ഞങ്ങള് കൂട്തലും വീട്ടിലേക്കൊക്കെ പോവാ ചെയ്യുന്നേ ഇവിടെ ഞങ്ങള് മാത്രൊള്ളു അപ്പം അച്ഛന്റെ അമ്മടേം അട്ത്തേക്ക് ഞങ്ങള് പോം
പോം ആ അങ്ങനെ എങ്ങനെ നിങ്ങള് ബിരിയാണിയൊക്കെ വെച്ച് വെ ച്ച് വെച്ചോണ്ട് പോ
അങ്ങനെ വെച്ചോണ്ട് പോവില്ല അങ്ങോട്ട് ആള് വ രുമ്പ മാത്രേ ഇവടെ വെക്കൊള്ളു നമ്മള് അവടെ അവരെ അവടെ അവടെ ചെന്ന്ട്ട് എല്ലാരും കൂടെ കൂടി വെയ്ക്കും അങ്ങനെയാ പതിവ് ഇവിട്ന്ന് രാ ഇവിട്ന്ന് രാവിലെ തന്നെ കിട്ടും ഇത് മേടിച്ചോണ്ട് പോയി അവടെ പോയി ഫുഡ് വെച്ച് കഴിക്കും അവടെ എല്ലാർക്കും ഇതാ ബിരിയാണിയൊക്കെ ഇഷ്‌
ആഹഹ
ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്ന്നുണ്ടോ ഹലോ ഹലോ കേക്ക്ന്നുണ്ടോ ഹലോ